ഹലോ
ആഹ് വെറുതിരിക്കാണോ നീ
ആഹ് ഞാൻ വെറുതെരിക്കാരുന്നു എന്താ പരിപാടി
ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ ഇങ്ങനെ ബോറടിച്ചപ്പോ ഒന്ന് വിളിച്ചതാ
മഴണ്ടോ
ഇവിടെ ഇവിടെ മഴ രാവിലെ ഒന്ന്പ്പോ പെയ്ത് പിന്നെ ഉച്ചക്ക് ഭയങ്കര വെയിലാരുന്നു അതിന്റെ ഒപ്പം അങ്ങട് മഴ പെട്ടെന്ന് അറിയാതെ പൊട്ടി അങ്ങട് പെയ്ത്
ആഹ് ഭയങ്കര മഴയാര്ന്നു ഉച്ചക്ക് ഭയങ്കര മഴാരുന്ന് തുണി ഒക്കെ എടുത്തേയ് അലക്കാൻ കൊണ്ടോയിട്ടപ്പോ അലക്കിയത് ഒണക്കാൻ കൊണ്ടോയിട്ടപ്പോ ഭയങ്കര മഴ
ആണല്ലേ അയ്യോ അപ്പൊ തുണി നൻഞ്ഞോ
ഇല്ലാ ഇടണേനു മുന്നന്നെ മഴ പെയ്ത് അതുകൊണ്ട് തുണി നനഞ്ഞില്ല
ഓഹ് ഭാഗ്യം തന്നെട്ടെ അത് അല്ലെ അത്രയും ചെയ്ത് ആ അലക്കിയ തുണിയൊക്കെ വെറുതെ ആയെനില്ലേ വീണ്ടും അല കണ്ടന്നേന് എരട്ടി പാടായേനത്
ഏതായാലും സ്കൂള് തൊറക്കാറായപ്പോ പിന്നേം മഴ തൊടങ്ങി
ഉം അതെ അതെ ഇപ്പൊ ഇനിയിപ്പോ മഴക്കാലം അല്ലേ വര്ന്നത് ഇനിയിപ്പം അധികം അവധിയൊക്കെ കിട്ട്‌വല്ലോ? ഉ
ആഹ് ആഹ് അതാണ് ഇനി ആകെയുള്ളൊരു സന്തോഷം.
ഉം അതെ അതെ ഇനി കളക്ട്ർ പ്രഖ്യാപിക്കണത് നോക്കി അങ്ങട്ടിരിക്ക.
അതെ വൈന്നേരം ആകുമ്പോതന്നെ ഫേസ്ബുക്ക് പേജൂട്തേച്ച് നമ്മളങ്ങ്ടിരിക്കും.
അതെ അവധി കിട്ടോ ഇല്ലേ ഇന്ന ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു ന്നൊക്കെ പറയുമ്പോ എന്തൊരു സന്തോഷണല്ലോ അതിന്ന് കിട്ടണത്.
അതെ അതെ
ഉം ഉം പിന്നെ വേറെന്നാ
ചായ കുടിച്ചോ?
ഉം ചായ തേ കുടിക്കാൻ പോണൊള്ളൂ ഉം എന്തേലും കടി വാങ്ങിക്കാൻ പോയേക്കാണ് അപ്പാപ്പൻ
ആഹ്
അവിടെയോ?
ആഹ് ഇവിടേം കുടിച്ചിട്ടില്ല സമയാവുണൊള്ളൂ ഇവ്ടെ
ഉം അതെല്ലേ
ഉം എന്താ കഴിക്കാൻ പറയ് ആഹ്
ഒരു കാര്യം ചോയ്ക്കെട്ടെ?
ചോയ്ച്ചോ?
നിനക്കെന്തേലും എന്തെങ്കിലും ഒരു ഡ്രീമാ എയിമാ അങ്ങനെ എന്തേലും ഉണ്ടോ?
കൊറെ നാള് മുന്നേ വഴി വരെ സി എ എടുക്കണംന്നൊക്കെ ഭയങ്കര ആഗ്രഹവായിരുന്നു എനിക്ക്. നമ്മുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ടല്ലോ അത് പക്ഷെ ഇപ്പൊ കൊ കൊറേ പേരൊക്കെ അത് എഴുതി തോക്കണത് കണ്ടപ്പം എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ട് വേറെന്തെങ്കിലൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നു.
ഓഹ് അതും ശരിയാണ് നമ്മള് നല്ല നിലയ്‌ലെ ത്തണ്ടതാണല്ലോ എടുക്കണ്ടത്. പിന്നെ പഠിച്ചാ എന്തും അസാധ്യമല്ലാട്ടോ
അതൊക്കെ ശരിയാണ് എന്നാലും ഒരു ടെൻഷൻ.
ഉം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ചെലപ്പോ കിട്ടിയാലോ?
ഉം നോക്കണം.
ഉം വേറെ പിന്നെന്തൂട്ടാ താല്പര്യം?
വേറെ എന്താ വേറെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഒന്നും ഒരു ഐഡിയ വന്നിട്ടില്ല ഞാനിങ്ങനെ നൊയ് ക്കോണ്ടിരിക്കാണ് ചേച്ചിക്കറിയോ എന്തെങ്കിലും ഇങ്ങനത്താ?
എന്റെ സബ്ജക്ടും ബയോമാതസ് അല്ലേ എനിക്ക് നിന്റെ സബ്ജക്ടിന്റെ ത്ര അറിയില്ല കൊമേഴ്സ് അത്ര സൈഡ് അറിയില്ല പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ബീകോം അതൊക്കെ എടുത്താ പെട്ടെന്ന് ജോലി കിട്ടൂന്നൊക്കെ.
പക്ഷെ ഇപ്പോരുപാട് പേര് ബീകോം ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിനുള്ള ചാൻസ് വളരെ കുറവല്ലേ.
ഉം എന്നാലും ഇടുത്തൈന പെട്ടെന്ന് ജോലി കിട്ടണംന്ന് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്റെ കൂട്ടാർക്കൊക്കെ ജോലി കിട്ടീട്ട്ണ്ട്. പിന്നെ ആദ്യത്തെ വേദനൊക്കെ ഇച്ചിരി കൊറവായിരിക്കും. പിന്നെ അത് കൂടിക്കൂടി വരും പിന്നെ എം കോം മെടുത്ത ഇച്ചിരി കൂടി റൈസ് ണ്ടാവും സാലറിയില്. അങ്ങനെ ഒക്കെ കേട്ടിട്ടുണ്ട്
ഉം ബികോമെടുത്തിട്ട് വേണെങ്കില് സൈഡായിട്ട് പഠിക്കാലാ എന്നിട്ട് വേണങ്കി നോക്കാമായിരുന്നു.
ഉം അതും ചെയ്യ. പിന്നെ വേറ ജോലി ഇങ്ങന ബാങ്കിനൊക്കെ കേറാന്ന് കേട്ടിട്ടുണ്ട്.
ആഹ് എന്താണെങ്കിലും ഫിനാഷ്യലി ഇൻഡിപ്പെൻഡന്റ് ആവണം. അതോണ്ട് ജോലിക്ക് പോയേ പറ്റുള്ളൂ.
ഓ അത് ശരിയാണ് ട്ടോ. എന്നാ പിന്നെ നിനക്ക് വല്ല ഫാഷൻ ആ സൈഡ് നോക്കിക്കൂടെ?
എനിക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ടില്ല.
ആണോ? ശോ അത് കഷ്ടയി പക്ഷെ അത് നല്ലൊരു മേഖല ആയിരുന്നു.
ഉം ഇപ്പ സോഷ്യൽ മീഡിയൊക്ക ഒരുപാട് അതൊക്കെ പ്രൊമോട്ട് ചെയ്യ്ണിണ്ട്.
ഉം അതും ശരിയാണ് അല്ലെ പിന്നെ നിൻക്ക് ഫുഡ് ഇണ്ടാക്കണ ആ സൈഡ് അല്ലേല് എന്തെലും ഷെഫ് അങ്ങനത്തെക്കെ താല്പര്യം ഒണ്ടോ?
ഫുഡ് ഇണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടോണ്. പക്ഷെ എന്നാല് അതൊരു പ്രൊഫഷൻ ആയിട്ട് ചൂസെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്ന് ഉള്ളതാണ് പ്രശ്നം.
ഉം അത് ശരിയാ ചിലവർക്ക് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാത് ഷെഫ് അല്ലെ?
അതെ ആഹ് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ആഹ് ചേച്ചിക്ക് ഏറ്റോം പേടി ഒള്ള ഒരു സാധനം എന്താ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഫിയർ?
ഓ അങ്ങനൊക്കെ ചോയിച്ചാ സത്യം പറയാല എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ് ട്ടാ. ന്റെ പൊന്നേ അത് എന്റെ അടുത്തുകൂടി പോയി തന്നെ എനിക്ക് പേടിയ ദൂരെന്ന് കണ്ട ഒരു വരെ ഞാൻ പേടിചോവും.
ഓ എന്നാ എനിക്കൊരു വെറൈറ്റി പേടിയിണ്ട്
ആഹ് അത് ഏതാണ് കേക്കട്ടെ.
തൂവലാണ് എൻ്റെ പേടി.
ഏതിന്റെ തൂവൽ?
എന്തിന്റെ തൂവലും എനിക്ക് പേടിയാണ്.
ഉയ്യോ അതെന്താ അങ്ങനെ തൂവലൊക്കെ പേടിയാ അത് കൊള്ളാല ആദ്യായിട്ട അങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കേ ക്ക്ണ് കാണുണെ.
അതെന്താന്ന് അറിയാൻ പാടില്ല പക്ഷെ ചെറുപ്പത്തിലെ മുതലേ എനിക്ക് തൂവലും തൂവലുള്ള ജീവികളെയും ഭയങ്കര പേടിയാണ്.
എന്നെങ്കിലും മാറുവായിരിക്കും മാറൂവിചാരിക്കും എന്റെ സ്വഭാവം വെച്ച് മാറൂന്ന് എനിക്ക് തോന്നണില്ല
ഉം അത് മാറ്റി എടുക്കണതായിരിക്കും ട്ടാ നല്ലത് അപ്പൊ നിങ്ങള് കോഴീന അങ്ങനത്തെക്കെ സാധനത്തിലൊന്നും തൊടില്ല
ഞാൻ തൊടാറില്ല വീട്ടിലുള്ളവരൊക്കെ തൊടും പക്ഷെ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയ
അതെന്താണ് ആ ഒരു പേടി വന്നത് എന്തേലും റീസൺ
ആ എനിക്ക് ഇതുവരയിട്ട് അത് കണ്ട്പിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഭയങ്കര പേടിയാണ്
എന്തായാലും ആ പേടികൊള്ളാട്ടോ ആദ്യായിട്ടാണ് അങ്ങനെ പേടിയുള്ള ഒരാളെ പറ്റി കേൾക്കണത്
അതെ ഇതുപോലരു വെറൈറ്റിപ്പേടി ആർക്കുണ്ട്
അതെ അതെ അപ്പൊ കോഴിയും താറാവൊന്നും തിന്നില്ല
അല്ല തിന്നണേന് എനിക്ക് കുഴപ്പമില്ല തിന്നല് ഉള്ളിലേക്ക് പോണതല്ലേ
ഓഹ് അപ്പൊ അതിന്റെ തൂവലൊക്കെ പറച്ചിട്ടല്ലേ തിന്നണത്
അതെ തൂവലൊക്കെ പറിച്ച് നമുക്ക് കൈയി കിട്ടുവല്ലോ എന്നിട്ട് തിന്നാ മതില്ലൊ
ഓഹ് കൈ കിട്ടിയാ പേടില്ലേപ്പാ
ഇല്ല കയ്യില് കിട്ടണ്ടാ എനിക്ക് കറിവെച്ച് കിട്ടിയാമതിയല്ലോ
ഓഹ് അത് നല്ലൊരു കാര്യം തന്നാട്ടോ എന്തായാലും വെറൈറ്റി പേടിയന്നെ
അതാണന്റെ കഴിവ്
അതെ പിന്നെഈ ഇടക്ക് വല്ല സിനിമ എന്തെലും കണ്ടാർന്ന
ഈ എടക്ക് ഞാൻ ലാസ്റ്റ് മധുവിധുന്നും പറഞ്ഞൊരു മൂവിയാണ് കണ്ടത്
അത് നീ എനിക്ക് അയച്ചിട്ടിട്ട്ണ്ടാർന്നില്ല അതെങ്ങനെ ഇണ്ടാർന്ന്
നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി
ഓഹ് കൊള്ളാല്ലേ
ഉം
കോമഡിയക്കെ ആവശ്യത്തിന്ണ്ട് പക്ഷെ ഒരു നല്ല ഫീൽ എനിക്കോന്ന്ണ് പണ്ട് നമ്മള് മേലെ പറമ്പില് ആൺ വീട്ന്നൊക്കെ പറഞ്ഞ സിനിമയെ കണ്ടിട്ടില്ലേ അതിന്റൊരു വൈബുള്ള മൂവി
ഓഹ് അത് കൊള്ളാം എന്തായാലും കാണണം എനിക്കൊന്ന് പിന്നെ എന്തായി അവിടെ എല്ലാരും വന്നോ
ആഹ് വീട്ടിലിപ്പ എല്ലാരും ജോലിക്കൊക്കെ പോയി വൈകുന്നേരം ആയല്ലോ
ഉം അതാണ് ഒച്ചയൊക്കെ കേക്കുന്ന്
ഉം എത്ര വെയ്കിയ വരണെ നോക്കിയെ ഇതാണ് പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്താലുള്ള പ്രശ്നം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോലും ഇറങ്ങാൻ പറ്റൂല്ല
ഉം അത് ശരിയാണ് ട്ടോ ടീച്ചിങ്ങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാ ഞാൻ കേട്ടേക്കണെ.
അതെനിക്കും തോന്നിയിട്ടുണ്ട് നാല് മണിക്ക് എന്തായാലും കഴിയുവല്ലോ എന്തായാലും ഒരു അഞ്ച് മണിക്കുള്ളില്ലെങ്കിലും അവർക്ക് വീട്ടിലെത്താം
അതെ പിന്നെ അതും പോരാതെ രണ്ടു മാസം വെക്കേഷൻ പൊതു അവധി എന്തോരം അവധി കിട്ടും അവർക്ക്.
അതെ അത് പറയാതിരിക്കാൻ പറ്റൂല
സത്യം പക്ഷെ എന്റെ അമ്മയും അച്ഛനും നിർബന്ധിപ്പിക്കണ്ട് എന്നെയും കൊണ്ട് ടീച്ചിങ് ഇങ്ങനെ ടീച്ചർ ആക് അധ്യാപിക ആവ് എന്നൊക്കെ പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല
ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മള് ഒന്നും ചൂസ് ചെയ്യണേല് കാര്യവില്ല അപ്പ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കി മാത്രം ചൂസ് ചെയ്യാം
ഉം അതാണ് ശെരി ഞാനിപ്പ ഇങ്ങനെ വേറെ ഇതൊക്കെ നോക്കണ്ട് ഇനി ഒന്നും ശരിയായില്ലെങ്കിൽ അച്ഛനമ്മേ പറയുന്ന പോലെ കേൾക്കേണ്ട വരും അല്ലെ
ആഹ് പ്രൈവറ്റ് സെക്ട്ടറിലൊക്കെ ജോലി ചെയ്ത് സ്‌ട്രെസ് ചെയ്യനേക്കാളും ഭേദം ടീച്ചിങ് എടുക്കണതന്നെയാണ്
ഉം അതെ അതെ ടീച്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി അത് അത്രേ ഉള്ളൂ
ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണല്ലൊ ഒരുപാട് റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യണുണ്ടല്ലോ.
ആര് ഞാനോ
ആഹ്
ഓ അത് എന്താ ചെയ്യാ ഇപ്പൊ വെക്കേഷനൊക്കെല്ലേ ഭയങ്കര ബോറഡിയാന്നേ വീട്ടില് അപ്പൊ എന്തെലും പോസ്റ്റ് ചെയ്യും ഇങ്ങനെ സ്റ്റോറി ഇടും
ആഹ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കൂട്ടുകാരിടെ ഒരു ഡാൻസ് കളിച്ചാരുന്നില്ലേ അതും നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു.
ഉം അതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ബോറടിക്കുമ്പോ ഞങ്ങൾ രണ്ടേരു ഇങ്ങനെ എപ്പോഴെപ്പോഴും ഡാൻസ് ഒക്കെ കളിക്കും അതിങ്ങനെ ഒരു സന്തോഷം അതിൽ നിന്ന് ഇനി എന്നാ ഇതൊക്കെ കഴിഞ്ഞ് കാണണേന്ന് അറിയില്ലാല്ലോ ഒരു മെമ്മറിക്ക് വേണ്ടി. എല്ലാം ചെയ്യുന്നു
അതെ അതെ ഒന്നെല്ലെങ്കി സോഷ്യൽ മേഡിയ യൂസ് ചെയ്യണോണ്ട് അങ്ങനെ ഒരു ഗുണുണ്ട് ഒരുപാട് മെമ്മറിസ് ലാസ്റ്റ് ചെയ്യുവല്ലോ
ഉം അതെ മെയിന് ആയിട്ട് ഞാന് യൂസ് ചെയ്യണത് അതിന് വേണ്ടിയാണ് മെമ്മറി ഇപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം എല്ലാന് അതില് കെടക്കൂല്ലോ സോഷ്യൽ മീഡിയയില്
അതെ പക്ഷെ പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഇപ്പൊ ഒരുപാട് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
ഉം അത് ഞാൻ യോജിക്കുന്നു അതിനോട് ട്ടൊ. പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള മം
നമ്മളെ പേർസണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രൈവറ്റായിട്ടുള്ള അൗണ്ട് ഉണ്ടാക്കുന്നതും ബാക്കി മറ്റുള്ളവർക്ക് ഒരു പബ്ലിക്ക് അക്കൗണ്ടും അങ്ങനെയാണ് ചെയ്യുന്നതായിരിക്കും കുറച്ചൂടെ നല്ലത് ഒരാൾക്കന്നെ രണ്ട് അക്കൗണ്ട് വേണംന്ന് ഇപ്പൊ പറയണെ
ഉം അതെനിക്കിണ്ട് ഞാന് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ടില്ലാലെ. എനിക്ക് പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്.
ഓ ശരിയാ ഞാൻ കണ്ടിട്ടുണ്ട്
പിന്നെ ഞാൻ അഹ് വേണ്ടത്ര പ്രിക്കോഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര പേടിയില്ല എന്നാലും നമ്മള് കരുതണം എപ്പോഴാ എന്താ സംഭവിക്കണേന്ന് നമുക്ക് അറിയില്ലാലോ
അതെ ഞാൻ എല്ലാവർക്കും പൊതുവായി പറയരുന്നു
ഉം അതെ അതെ പിന്നെ വേറൊരു കാര്യം ചോയിച്ചോട്ടെ ഇപ്പ എല്ലാരും മോ ഇങ്ങനെ ചോദിക്കണ കാര്യങ്ങളാ ഇപ്പ ഒരു പത്ത് വർഷം കഴിഞ്ഞാ നീ പിന്നെ എവിടെയായിട്ട് ഒരു ന്നലേല് ഒരു നിലേല് കാണൂലോ ഒരു പത്ത് വർഷം കഴിഞ്ഞാ അതെവി ടെയിരിക്കും
എവിടെ ഇരിക്കുംന്ന് പറഞ്ഞാ സ്ഥലോ
സ്ഥലല്ല ലൈക്ക് ഏതൊരു നില ആ സിറ്റുവേഷൻ അങ്ങനെയും പറയാം
എന്റെ ഒരു ആഗ്രഹം അനുസരിച്ച് എനിക്കൊരു നല്ല ജോലിയൊക്കെ കിട്ടി ഒരു ഒരു നല്ലൊരു സാലറി എന്നിട്ട് നമുക്ക് തന്നെ എന്താ നല്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്വന്തം ഒരു വണ്ടിയൊക്കാ എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണ ഒരു ലൈഫാണ് ഞാൻ വിചാരിക്കണത്
ഉം അതെന്തായാലും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം
അതെ അതെ അതെ
പിന്നെ വേറൊരു കാര്യം ഒരു പത്ത് വർഷം പിൻപോട്ട് വലിക്കുകയാണെങ്കില് എന്താണ് രാവ് കുഞ്ഞി നിന്നോട് നിനക്ക് പറയാനുള്ളത്
ആഹ് എനിക്ക് പറയാനൊള്ളത് എന്താന്ന് വെച്ചാ വെറുതെ ഓവറായിട്ട് ഓരോ കാര്യങ്ങളൾ ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുല്ല നടക്കാനുള്ളൊക്കെ നടക്കും അപ്പൊ ആദ്യമേ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ നമ്മുടെ സമയം ഒരുപാട് കളയാണ്ട് അതങ്ങട് നടക്കട്ടെ എന്ന് വിചാരിക്ക
ആഹ് അതെ അത് കറക്റ്റാ അത് ശരിയാണ് ട്ടോ
എന്നിട്ട് എന്തായി ചായൊക്കെ കിട്ടിയാ വന്നാ
ഉം ചായക്ക് വേ നല്ല മൊട്ട ബജിയും നല്ല ചമ്മന്തിയും പിന്നെ ചൂട് ചായയും
കേട്ടിട്ട് തന്നെ കൊതിയാവണു
ഇച്ചിരി എടുക്കട്ടെ ഞാൻ അങ്ങാട്
ആ കിട്ടിയാല് കൊഴപ്പമൊന്നുല്ല
ഞാാനങ്ങ് പാഴ്സൽ അയച്ചേക്കാം അതുപോരെ
ഓക്കെ താങ്ക് യൂ സോ മച്ച്
അല്ല അവിടെ ചായക്കൊന്നും ഇണ്ടാക്കിയില്ല
ആഹ് ഇവിടെ പഞ്ചസാരയൊക്കെ തീർന്നിരിക്കയാണ് ഭയങ്കര ദാരിദ്ര്യത്തിലാണിപ്പ ഇവിടെ
അയ്യോ അപ്പൊ എന്ത് ചെയ്യു ഇനി
ആഹ് ഇനിയിപ്പ സാലറി കിട്ടണം എന്നാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ എന്ത് പറയാൻ
ഉം ഇതാണ് പ്രശ്നം മാസ അവസാനം ആയാൽ നമ്മള് ഇങ്ങനെ നെട്ടോട്ടം ഓടേണ്ട വരും
അതാണ് ആഹ് എന്റെ ഫോണിലെ ചാർജ് തീർന്നു എന്നാ പിന്ന ഞാൻ വെക്കട്ടെ
ഉം ശരി എന്നാടീ ഇനി പിന്നീട് ഒരു ദിവസം ആകാം ഓക്കെ എന്ന ബായ്